ഉം കേൾക്കുന്നില്ലേ? എന്തൊക്കെ വിശേഷങ്ങളൊക്കെ?
ആടെ സുഖല്ലേ. ഫുഡെക് കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു. സംസാരം വ്യക്താവണില്ലല്ലോ. കെടന്ന്ട്ട്
അല്ല നല്ലപറഞ്ഞിട്ടാ
അതറിയില്ല അപ്പ കേൾക്കുന്നുണ്ട് ഏ എന്നിട്ട് തിരിന്ന്ണ്ടായ്
ആഹ് ഇപ്പളോ ആ റൈഞ്ചിന്റെ പ്രശ്നാവും. ഒരു ഭാ ഒരു ഭാഗത്ത്‌ ഇടു ക്കുമ്പോൾ
ആഹ് ആഹ് എന്തായി ഫുഡൊക്കെ കഴിച്ചോ?
ആ ഫുഡ് ഒക്കെ കഴിച്ചു. അവിടെ എന്താണ് കൂട്ടാന്?
ഞങ്ങക്ക് ഒന്നും മീനൊന്നും കിട്ടിയിട്ടില്ല നല്ല ചമ്മന്തിം കൈപ്പങ്ങിംചക്കകുരും കൂടെ കറി വെച്ചു
യലോ നാടൻകറിയാണ്ന്നാ നല്ലത്.
ആഹ് എങ്ങനെ?
നാടനെന്നെ നല്ലത് അറിയ എടക്കൊക്കെ അങ്ങനിം വേണം.
ആ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. ഇഞ്ഞ്പ്പോ വൈകുന്നേരത്തെ നോക്കണ്ടീരും. ഇൻക്ക് നോമ്പാണ്.
വടെ പിന്നെ ഇവടെ പിന്നെ മീന്ണ്ട്. മത്തിണ്ട് മത്തി. റ്റിക്കും ചെയ്യും വറക്കും ചെയ്യും.
കറിയെക്കാറില്ലേ?
ഇങ്ങള് എങ്ങനെ കറി വെക്കല് കറി
കറിവെക്കും ആ കറിവെക്കും മൊളകിടും അല്ലെങ്കി തേങ്ങരച്ച് വെക്കും അതുപോലെ പൊരിക്കാൻ വേണ്ടിട്ട് വറ്റിച്ച് വെക്കും വല്ലപ്പോഴൊക്കെ ഇതേപോലെ അയ്ല ഇപ്പകിട്ടാണെങ്കിൽ ഞാൻ പൊളളിക്കും വല്ല്യ അയ്ലൊക്കെ ആണെങ്കില് വയലന്റെലെല് വച്ചിട്ട് അത് ഭയങ്കര ഇഷ്ടാണ് മക്കക്ക് അപ്പ അങ്ങനെ എന്തെലും ചെയ്യോ വാഴലല് വെച്ച്ട്ട്പൊള്ളിച്ചെടുക്കുമ്പോ പൊരിച്ചെടുത്ത്മസാല ഉണ്ടാക്കിയിട്ട് ഉള്ളി തക്കാളി ഓക്കെ വാട്ടി ഉണ്ടാക്കിയിട്ട് ഉർളിച്ചട്ടിയില് വാഴന്റെല ഇട്ട് ആ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കും എന്തേലൊക്കെ കു മക്കളൊക്കെസ്കൂളില്ലാത്ത ദിവസം പെരീല്ഉണ്ടാകുമ്പോഅങ്ങനെന്തെങ്കിലും സ്പെഷ്യല് ഉണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ് മൺചട്ടീലിട്ട്ങ്ങാണ്ടാ വെക്ക
അല്ല ഞമ്മള് സാധാരണ മീനില് മുളക്പൊട ച്ച്ങ്ങാണ്ട് പൊരിച്ച്ട്ക്കും പൊരിച്ചെടുത്തിട്ട് ഒരു മുക്കാൽ ഭാഗം വേവാവണവരെ പൊരിച്ചെടുക്കും ക്കും ഒരു ശേഷം നല്ല മസാല പിന്നെ ണ്ടാക്കിട്ട് അത്
ആഹ് അയ്ല് മുക്കിങ്ങാണ്ട്ലെ
ആ അല്ല മ്മള് മീൻ വാഴ ന്റെലേല് വെ ച്ച് കൊടുത്തിട്ട് അയ്ന്റെ താഴെയും മേൽഭാഗത്തും ആയ്ട്ട് മസാല വെച്ചെടുത്തിട്ട് വാഴന്റെലേലിട്ട് കെട്ടും കെട്ടിട്ട് പിന്നെ ആഹ് മറിച്ചിട്ടിട്ടും ഒന്നും കൂടെ പൊള്ളിച്ചെടുക്കും നല്ല അടികട്ടിയുള്ള ചു ഉർളിച തീരിട്ടിട്ട്
ആഹ ആ ഞാൻ കണ്ടിനൂ ഞാൻ അങ്ങനെ കണ്ടിനൂ യൂട്യൂബില് കണ്ടിുന്നാണ്
ന്റെലയിൽ ഇത് തേങ്ങാപ്പാൽ വെച്ചിട്ടും ചെയ്യണ
ആഹ ശരി തന്നിട്ട
ആ അതെതെ
അ അത് കുക്കിക്കാറുണ്ടോ
ഒരു എക്ക ഉണ്ട്ല്ലേ
കുട്ടി ആരുണ്ടായില്ല
ക കുക്ക ചെയ്യാറുണ്ട്
എ എത്ര കുട്ടികള മഴ ഇല്ല ഇപ്പൊ വെയില അതൊന്നും ഇങ്ങനെ ചാരിനോ
മൂന്നാളുണ്ട് ഒരാൾ ഏഴാം ക്ലാസ്സസ് ഒരാൾ നാലാം ക്ലാസ് ഒരാൾ എൽ കെ ജി
ആഹ മട്ടേ പോയാ പിന്നെ ഒറ്റക്ക ആാവല്ലേ
പോയാ പിന്നെ ഫ്രീയാണ് ഇനിപ്പ അവരെ കൊണ്ടുവ നേരായി തുൊടങ്ങി ആഹ ആ ഒരാള് വണ്ടി ഇവിടറ്റും വരൂല ഒരാള് വണ്ടി അവിടെ കുറച്ചപ്പുറത്തേട്ട വരുള്ളൂ അപ്പൊ അനെ പോയി കൊണ്ട ചെറിയള എൽ കെ ജിയിൽ രണ്ടാളറ്റ രാൾ നടന്ന വരും ചെിലപ്പോം മോളെ രണ്ടാളൊ ഒരു സ്കൂളാണ് ചിലപ്പം മോള എടുക്കാൻ വേണ്ടീട്ട് പോയി ഞൻ
ആഹ എന്നാലും ശ്രദ്ധിക്കുന്നല്ലേ ഇത്തെ കാലന്ന്
അത മോന് പിന്ന ഏഴാം ക്ലാസ്സ ആതുക കൊണ്ട് പിന്നെല്ല ഒരുപാട് കുട്ടികൾ റൂട്ടിൽ കൂ പോകതാണ് അപ്പോൾ പിന്നെല്ലാവരും വക പക്ഷേ റോഡ്പ്പറ മുറിഞ്ഞിട്ടാണ് അവടെ ക്ലാസ് എടുക്കുന്നത് യു പി സ്കൂൾ എടുക്കുന്നത് എൽ പി കിടുക്കുന്ന അപ്പുറത്തും റോഡിന്റെപ്പ ഇപ്പുറത്തും യു പി ഇപ്പുറത്തും ആണ് അങ്ങനെയായിട്ട് ആ അപ്പൊ അങ്ങനെയതണ്ട് പക്ഷെ അവിടെ സ്കൗട്ടും ഗൈഡിന്റെറെയും ആൾക്കാരൊക്കെ ഇഷ്ടംപലെ ഉണ്ട് മുറിച്ചു കടക്കാൻ സാർമാരൊക്കെ കൂടെ നിക്കലുണ്ട് കുട്ടികള മുറച്ച് കടക്കാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനൊക്കെ അതിനൊന്നും അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കുട്ടികൾ ചിലപ്പോ നടന്ന വരും ചില ദിവസങ്ങള ഇതേപോലോക്കെ ഞാന് കൊണ്ടരാൻ പോവും
ആഹ അതെ
അങ്ങനെയൊക്കെയാണ്
ആ രണ്ടാള് പോയി രണ്ടാളള്ളോ ഒരാള് രണ്ടില ഒരാള് കേജി മ് എന്ത പോയി ചെറുത കേി വരത് രണ്ടാം ക്ലാസില്
ആഹ ഓ
അല്ലാ വണ്ടിക്കാണ് പോവത് വണ്ടിക്കാണ് പോയത് ഫുഡ് ആകുന്നു വാങ്ങലാണ് ഒടുത്തത് കഴിക്കും രസന്ന് പറയും കടുത്തത് ചെല കുട്ടിയ സ്കൂത്തൊന്നും ഇഷ്ടല്ലല്ലേ അധികം കുട്ടികൾ കടുത്ത കൊണ്ടുപോകല്ലായി എക്കെ
ബൈക്ക് കൂട്ടാ കൊണ്ടോലേ
ആഹ കൂട്ടാൻ ഉണ്ടോ ഇാ തന്നെ ഇങ്ങെ പറയില്ല അവർക്ക് പ്രശ്നങ്ങളുംനിക്ക് പറ്റിട്ടില്ലന്ന്റിയ
ആഹ ആഹ എങ്ങനെ വീട്ടില് ഫുഡ് എന്തേന്നുന്ന് ഉച്ചക്ക്
ഏഹ് ഉണ്ടാക്കിക്കൊടുക്കും ഉച്ചക്കിന്ന് മത്തിക്കറി മത്തി വറ്ത്തതും ചോറും
എത്രായിപ്പം മൂന്നാമത്തത് എത്രായി
വയസ് മുന്നാ മൂന്നായി
അവസ്ഥ ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ റസ്റ്റും കാര്യങ്ങളും ഒ
റസ്റ്റും കാര്യങ്ങളൊക്കെണ്ട് ശർദ്ധി ഒക്കെ നിന്നുപ്പോ ഇത്കാ നല്ലോണ്ടായിരുന്നു ഇപ്പളും ക്ഷീണണ്ട് എടക്കിടക്ക്‌ ഒരു ക്ഷീണ
ഇപ്പൊ വീട്ടില് വേറെ വീട്ടില് വേറെ ആൾക്കാരുണ്ടോ ജോലി വീട്ട് ജോലി ചെയ്യണത് ഒറ്റക്ക ആ
ഇല്ലേ ഞങ്ങള് ഒറ്റക്കാണ്
ഉം അപ്പൊ അങ്ങനെയൊക്കെ രാത്രിക്കക്ക് ഇനി ഇങ്ങനെ
ആഹ് രാത്രിക്കക്ക് ഇനി ആഹ് ഫുഡ് വേറെ ഇണ്ടോ ഫുഡ് വേറെണ്ടാക്കും രാവില്ത്തെ പറയുമ്പം ഒരു തണുത്ത പോലെ ഇര്ക്കൂലെ വൈകുന്നേരത്തിന് മയൊക്കെ പെയ്തല്ലേ അയ്ലാറേ തണുപ്പ് ആഹ് രാവിലെ ദോശ ദോശ മം
അതോ ചോറിന് ചൂടുൺ
ആഹ് ഇണ്ടാവും ദോശ രാവിലെ ദോശ അവിടെ എന്തേനു?
ഇനിക്കും ദോശന്നേര്ന്നു ദോശീം ചട്ടിനിം ആരുന്നു ഞാം പിന്നെ അവരെ നോക്ക്ന്നൊന്നും മുതലേ എട്ടാം നോമ്പ് ആയിപ്പെനിക്ക് ഇനിയിപ്പൊ രണ്ട് നോമ്പ്കൂടെ ഉണ്ട് മുഹറം മ്പതും പത്തും കൂടെ കഴിഞ്ഞാല്
അപ്പൊ പിന്നെ അങ്ങനെ നോ നോൽക്കാൻ വേണ്ടിട്ട് നിന്നിട്ട് അങ്ങനെ നോമ്പ് നോറ്റതാണ്
അങ്ങനെ വഴക്ക് പറയും ലീവൊള്ളുലെ
നോൽക്കാന് നേർച്ച ഇണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനണ് നോറ്റു തുടങ്ങിയതാ
അത് ശരി
ഓരോ വർഷായിട്ട് ഇപ്പോ നോൽക്കാൻ പറ്റാതങ്ങനെ ഓരോ സാഹചര്യത്തിൽ ഒന്ന് മുതൽ പത്ത് വരെ പിടിക്കുമ്പളല്ലേ നമുക്ക് മുഹറം പത്ത് നോറ്റ് ന്നുള്ള ആ ഒരു എന്താ പറയാ ഒരു ഇത് കിട്ടൊള്ളൂ ഒരു ഒറപ്പ് കിട്ടുള്ളൂ അല്ലാതെ എടേയ് എടക്കും തലക്കൊക്കെ നോറ്റാൽ പിന്നെ നമുക്കൊരു ഒന്ന മുതൽ പത്ത് പിടിച്ച് എന്നുള്ള ഒരു അയിനൊരുഉത്തമായി ഉത്തമംതോന്നൂല അപ്പൊ അത് വിചാരിച്ചിട്ട് അപ്പൊ ഇക്കൊല്ലാണ് ഇപ്പയ്നൊ ഓരോന്ന് കിട്ട്യേത് മൂന്ന് വർഷം മുന്നേ നീർച്ചാക്കിയതാണ് ഓരോ വർഷത്തി മുഹറം തന്നെ വരണ്ടേ മുഹറം പത്തും നോൽക്കണെങ്കില് അല്ലാത്ത മാസങ്ങളിൽ പോയിട്ട് നോൽക്കാൻ പറ്റൂലല്ലോ
മ്
അങ്ങനൊക്കെപ്പാടായപ്പള് ഇപ്പ ഈ ഒരു കൊല്ലത്തിലാണ് തുടർച്ചയായിട്ട് കിട്ടിയിട്ടുള്ളത് ഒന്നു മുതൽ പത്ത് വരെ അങ്ങനെ കിട്ടിപ്പോഏതാലും അൽഹംദുലില്ലാഹ് എട്ടാംനോമ്പ് വരെ ആയി ഇനിയിപ്പോ ഒമ്പതും പത്തും കഴിഞ്ഞാല് മുഹറംപത്ത് എന്ന്ളള ആ ഒരു കടം ബാധ്യതണ്ട് കടബാധ്യതണ്ട് തീർന്നു കിട്ടുല്ലോന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് എങ്ങനെയ വീട്ടി അതെതെതെ വീട്ടില് എങ്ങനെ വീട്ടില് പോയി ക്കളും
കോഴിക്കള് ഇല്ല ഇല്ല കോഴിക്കള് നമ്മള് ഇവിടെ വാടകക്കും താമസിക്കും
ആഹ് അങ്ങനെ നിക്കാണ്ല്ലേ
ആഹ് പച്ചക്കറിപ്പോ കൊട് ഇല്ലല്ല ചെറിയ പായ തറവാട്- പച്ചക്കറിയൊന്നും കുയിച്ചിടാറില്ലേ? ആഹ് ഇല്ല സർ
ചായ ഇഷ്ടാണോ പച്ചക്കറി ഉണ്ടാക്കാനൊക്കെ ഇഷ്ടണോ ങ
പിന്നെ അങ്ങനെ എല്ലാടിന്നു ഇല്ല. ചെറിയ ചെറിയ മുളക്
മുളക്, തക്കാളി, കുമ്പളം, മത്തൻ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവലേ.
ആ പെട്ടന്നുണ്ടാവുന്നു
ആ പെട്ടെന്നുണ്ടാവണ് ഇംഗ്ലീഷ് വളം എന്താ ഇട്ട് കൊടുക്ക -
അങ്ങനൊന്നുല്ല്യാ ഞമ്മ സാധാ ചാണകത്തിൽ
ആ അങ്ങനക്കെ തന്നെ. മക്കൾക്കും ഇഷ്ടാണ് കൃഷി ചെയ്യണത് പൊട്ടിക്കാനൊക്കെ ഇഷ്ടാണ്.
നക്കന്നരു ദിവസല്ലേ ആഹ് പോവാറുണ്ട്.
ങ ഞാവിടെ ഞാനും ഇതേപോലെ അന്നക്കെ വാർപ്പിന്റെ മോളി ഇതേപോലെ വാർപ്പിന്റെ മുകളിൽ ഞാൻ ചെയ്രി പിന്നെ ഈ വാർപ്പിന് മുകൾക്ക് കേറി പോകാനൊക്കെ ബുദ്ധിമുട്ടായപ്പോ ഞാൻ പിന്നെ നിർ ഇപ്പ അവിടെ ഒരു ഡ്രാഗന്റെ തൈ ഉണ്ട് പിന്നെ അതുപോലെ രണ്ട് കൈതച്ചക്ക ഉണ്ട് ഒരു വർഷം ഒരു കൈതച്ചക് ഒന്നി മണ്ടായി അതുപോലെ പാത്രത്തി കൊണ്ട് പോയി കുഴച്ചിട്ട് പിന്നെ കഞ്ഞിക്കൂർക്കല് തുളസീന്റെല അങ്ങനൊക്കെള്ള കറ്റാർ വഴ അങ്ങനെ ങ്ങനക്കൊരു കുറച്ച് സധനങ്ങളവിടെ നിക്കുണ്ടതല്ലാതെ പിന്നെ മത് ത്തന് പയറ് തൊക്കെ കുഴിച്ചിട്ടിരുന്നു വെണ്ടക്കൊക്കെ കുഴിച്ചിട്ടിരുന്നു പക്ഷെ പിന്നീട് അത്ങ്ങനെ മേലൊക്കെ പോവാ നനക്കക്കായപ്പഴും മടിയായി.
കൈതച്ചക്ക തന്നിപ്പ എന്താ കൊറേ കാലായി പെട്ടെന്നുണ്ടാവോ കൈതച്ചക്ക
കൈതച്ചക്ക പൈനാപ്പിള് പൈനാപ്പിള് ആ അത് വേൽ തട്‌ വേൽ എങ്ങനെ തട്ട് ട്ടണം അതിനനുസരിച്ചാണ് ഉണ്ടാവുക. വെയില് തട്ടലാണ് അതിന്റെ പ്രധാനം ആ പെട്ടെന്നുണ്ടായി താഴത്ത് കുഴിച്ചിട്ടിലേറെ പെട്ട് പെട്ടന്ന് അവിടെ മേലത്ത് കായ്ച്ചു വേറെ തൈയ്യ് ഉണ്ടായി. തയ്യോടൊക്കെ വീണ്ടു അവിടെത്തന്നെ നിക്കണ്ട് ഒരു തൈയ്യ് ഞാൻ പറിച്ചൂച്ച് ഒരു വട്ട പാത്രത്തി ഇ വേറൊരു തയ്യ് അവിടണ്ട് ഡ്രാഗൺ ഇ പ്രശ്യം രണ്ട് പൂ വിട്ടു അത് പോയി അത് കായ് കായ്ക്ക കായ് പിടിച്ചിട്ടില്ല ആ പിടിച് ട്ടില്ല അത് ചിലത് പിടിക്കൂലല്ലോ. ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ചിലത് പിടിക്കു ചില് ഉത് മഞ്ഞയാണെന്ന് തോന്നുന്നു.
പാൻസ്
അതുപോലെ ഞാൻ എന്റെ ഒരു എതിർപ്പത്തിൽ കൊന്ന് ക അ പാത്രത്തില് മണ്ണൊക്കെ കേറ്റി കൊണ്ടുപോയി വലിയ വട്ടപാത്രംണ്ട്ല്ലോ. നമ്മള് ചെറി കുണ്ടുള്ള പാത്രം അതാപലത്തൊരു പാത്രത്തില് വച്ച് നടൂല് നമ്മുടെ വലിയ പി വി സി പൈപ്പ് ഉണ്ടാവു അല്ലോ നമ്മള് വേസ്റ്റ് ഒക്കെ പോവാ വേണ്ടീട്ട് ഒക്കെ നമ്മ കൊട്ട താളത്ത് നിന്നൊക്കെ ഒഴിവാക്കണ പൈപ്പ് ഉണ്ടല്ലോ വണ്ണ ത്തിലുള്ള ഒരു ര നമ്മളെ ആ ഒരു വണ്ണത്തിലുള്ള പൈപ്പ് ഉള്ളിൽ വെച്ച് അതിനെ ചൂടിർ ചൂടി കയറൊക്കെ കെട്ടികൊടുത്ത് ഉള്ളില് അ സിമെന്റ് ഇട്ട് നിറച്ച് ടൈറ്റ് ആക്കി മേലെ ടയറൊക്കെ കെട്ടി കമ്പിയൊക്കെ ഞാനൻ തന്നെ കുത്തി തുളച്ചുണ്ടാക്കി സെറ്റാക്കി വെച്ചത്. നമ്മളെപ്പോലാ ഞാൻ ഒരുവിധക്കൊ ഒപ്പിച്ച് ന്നക്കാൻ പറ്റുന്ന മുഴുവൻ ഞാൻ ഒപ്പിക്കും നമ്മുടെ വീട്ടിലാണങ്കിലും പൈപ്പാണെങ്കിലും മറ്റിലാണെങ്കിലും എന്ത് കേടന്നാലും ഞ ന്നെ കൊണ്ട്എത്തിപ്പെടണതാണെങ്കിലും ഞാനെ ചെയ്തിട്ടേ പിന്നെ പുറത്തേക്ക് ഒരാളെ വിളിക്കുള്ളൂ അങ്ങനേ ചെയ്യാറുള്ളു. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ്. ഒരുപാട് ഇഷ്ടാണ് ചെയ്യാൻ നോക്കും എന്നാ ശരി വേറൊന്നും
ആ